ഹലോ ആ സുഖാണ് എന്താ ആ ആ രാത്രി ഫുഡൊക്കെ കഴിച്ചു ഞങ്ങള് നേരത്തെ കഴിക്കു ഏഴുമണി ഒക്കെ ആകുമ്പോ കഴിക്കും
ഞങ്ങ തന്നെ കഴിക്കലൊ കഴിഞ്ഞു ഉം കഴക്കലൊ കഴിഞ്ഞു പിന്നെ ഇപ്പോ മക്കൾക്ക് മേ
ഉം
ഏ എന്താ പരിസ്ഥിതി ആയോണ്ട് പിന്നെ അധികം ക്ലാസ്സും ഉണ്ടായ ല്ല അതോണ്ട് വർക്കൊന്നും വല്ലാണ്ടേ അല്ലെങ്കി പിന്നെ സ്ക്കൂൾ വിട്ട് വന്ന് കഴിഞ്ഞ ലോട് വർക്ക് ഉണ്ടാവും ഇന്ന് അതൊന്നുംല്ല ഇന്ന് പിന്നെ അവർക്ക് കാര്യമായിട്ട് പിന്നെ വിത്തുകൾ കൊണ്ടുപോകാൻ പറഞ്ഞിന്ന് വിത്ത് നടുക അതുപോലെ തന്നെ നമ്മളെ വേസ്റ്റ് മറ്റി ൽസ് കൊണ്ട് പോവാൻ പറഞ്ഞ് എന്തെങ്കിലും ഐറ്റംസ് ഉണ്ടായി കൊടുക്കാൻ പറഞ്ഞന്ന് അത് അങ്ങനെ കൊണ്ടുപോവുക അങ്ങനെ പോസ്റ്റർ മേക്കിങ് അങ്ങനത്തെക്കെ പരിപാടികൾ ചെയ്യുന്നു സ്കൂളിൽ മൊത്തം എവിടെ കു
ആ അവിടെയും മക്കൾക്ക് ഇങ്ങനെ കൊണ്ട് വരും പിന്നെ ഒരുപാട് പരിപാടിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പരിസ്ഥിയുമായിയിട്ട് ബന്ധപ്പെട്ടെ ആഹ അപ്പൊ അതൊക്കെ ചെയ്തു പിന്നെ ഇപ്പ ഇവിടെ വീട്ടില് ചെടി കുഴിച്ചിട്ടു ഒക്കെ ഭയങ്കര സന്തോഷമാണല്ലോ അവർക്ക് അവരെ കൈ കൊണ്ടത് ചെയ്യുമ്പ ഉ
പിന്നെ അതൊരു ഫോട്ടോ എടുക്കലും മക്കൾക്ക് നല്ല ഇന്ററസ്റ്റ് ആണ് അതൊരു നല്ല കാര്യം ആണ് ആദ്യമൊക്കെ നമ്മളൊക്കെ പഠിച്ചിരുന്ന കാലത്തെന്നു പറഞ്ഞാല് സ്കൂളിൽ നിന്ന് ഒരു തൈ ഇങ്ങോട്ട് തരികയായിരുന്നു എന്നിട്ട് നമ്മളത് നട്ടുപിടിപ്പിക്കുക ഇതാകുക കാര്യങ്ങള് ഇപ്പൊ അങ്ങനത്തെ പരിപാടി
അ അപ്പ നമ്മള അങ്ങോട്ട് കൊണ്ടുപോവല്ല അതെ
അങ്ങോട്ട് കൊണ്ടപോലെയിക്കണല്ലേ അന്ന് നല്ലോണം സർക്കാരിന്റെ നല്ല അടിപൊളിയായിട്ടും മറ്റ ന മകലിന്റെ തയ്യായിരുന്നു കിട്ടിയത് ഫസ്റ്റ് കിട്ടിയത് എന്നിട്ട് ഞാനത് കൊണ്ടെന്ന് കുഴിച്ചിട്ട് ഇപ്പൊ ഡയറി കിട്ടീന്നട്ടോ എനിക്കൊക്കെ
ആഹ ആ
വന്നു എത്ര സെന്റിമീറ്റർ ആയി അങ്ങനെയൊക്കെ നോക്ക നനച്ചത് എത്ര നേരം നനച്ചു കൊടുത്തു ഇതൊക്കെ എന്നിട്ട് ഉപ്പ കാണാതെ ഉപ്പ കൃഷി കൊണ്ടന്ന് വച്ചാ വളക്കെ കൊണ്ടു പോയി അതിലിട്ടു കൊടുക്ക ആ അത് സൂപ്പറാണ് രാസവള അവിന്ന് വെച്ചട്ട ഒന്നും കാണില്ല ഇത് എവിടെ പോയ നോക്കുമ്പോതൊക്കെ അതിന്റെ ചുവട്ടിൽക്കോട്ടേക്കണ്ട് നയിക്കാ നല്ലെ വലയ മാറിക്കിട്ടോ ഇപ്പൊ ഞാൻ പറയ എപ്പോഴും അവകാശം ഒ പറയാ അത് ഞാൻ നട്ട മരമാ ണ് എനിക്ക് കട്ടിയ മരാണൊക്കെ
നമ്മുക്ക് മമ്മ മക്കളോട്
ആഹ് ആഹ് നമ്മൾ ആഹ് നമ്മൾ നട്ടതാണെന്ന് പറയാലോ ഇപ്പൊക്കെ ന പിടിപ്പിക്കലല്ലോ യൂറികാരമിടുമല്ലോ ആഹ് ആഹ് ആദ്യമൊന്നു പറഞ്ഞു കഴിഞ്ഞാല് കൊറ രാൾക്കാണെങ്കിലും ഒരേക്കർ സ്ഥലം ഉണ്ടാവും അതിന്റെ നടുവിലൊരു വീട്ണ്ടാവും ചുറ്റു ഒ പിന്നെ പ്ലാവായിട്ട് മാവായിട്ടും കശുമാവായിട്ടും ഇഷ്ടം പോലെ സ മരങ്ങളായിരുന്നു ഇപ്പൊ അഞ്ച് സെന്റ് സ്ഥലം അല്ലെങ്കിൽ പത്ത് സെന്റ് സ്ഥലം അതിന്റെ ഒരു വീടും ഒരു കിണറും
ആ ആ അ അത് ശരിയാ പിന്നെ ഇപ്പളെ മക്ക മണ്ണിലൊക്കെ ഇങ്ങനെ കളിക്കാനും മടിയാണല്ലോ അപ്പൊ ഇങ്ങനത്തെ ദിവസങ്ങളൊക്കെ പ്രത്യേകതായിട്ട് ആ
വയ ഇപ്പ ചെറുതിനൊക്കെ ചെറുതിന്റെയൊക്ക കയ്യുമേൽ എന്തെങ്കിലും ഇത്തിരിയാകുമ്പോഴേക്കും ഓടി വരും ഈ ആയി അപ്പി ഒക്കെ പറഞ്ഞിട്ട് ചെറുത് രണ്ട് വയസ്സേ ആയിട്ടോളു അതാണ് ഇപ്പത്തെ അവസ്ഥ മറ്റ വലുത് നേരെ നല്ലെ ഓപ്പോസിറ്റ് ആട്ടാ വര അത് മണ്ണില് ഉരുണ്ട് ഉരുളണ സൈസാ ഉം
അതല്ലേ അപ്പൊ അവർക്കൊരു ഇതാണ് സന്തോഷമാണ് അതൊക്കെ ചെയ്യുമ്പോ അതെ
ഇന്നലെ രാത്രിക്കേ ഇതേ പോലെ പത്ത് പന്ത്രണ്ട് മണിയപ്പോ ഞാൻ കിടന്ന അ രാത്രി പത്ത് മണിക്ക് ശേഷം പത്ത് മണിയായപ്പോഴാ പറയണത് നാളക്ക് ഇങ്ങനെ ഇങ്ങനെയുണ്ടാക്കി കൊണ്ടുപോവാൻ പറഞ്ഞക്കുന്നത് പിന്നത്തെ മുട്ട മുന്ന തന്നെന്നെ സൈഡിൽ തന്നെ ചെറിയൊരു തെങ്ങുണ്ട് അതിമിന്ന് ഓലൊക്കെ എടുത്ത് ഓലറ്റ കൊട്ടയും പിന്നെ അതുപോലെ തന്നെ പന്തൊക്കെ ഉണ്ടാക്കി കൊടുത്ത് അതുപോലെ പ്ലാസ്റ്റിക് കവറായിട്ട് പൂക്കളൊക്കെണ്ടാക്കിതൊക്കെ െ സെറ്റ് ആയി കിടന്നപ്പോഴക്കക്ക് ഒരു പന്ത്രണ്ട് മണിന്നല്ലേ നേരത്തെ പറഞ്ഞില്ല സ്കൂളുട്ട് വന്ന സമയം കളിയല്ലേ അപ്പോഴൊന്നും ഓർമ്മ ഉണ്ടാവില്ല ഒക്കെ രാത്രി ആവുമ്പോഴേ അവർക്ക് ഓർമ്മ വരുള്ളു
അതെ അതെ പക്ഷെ അന്നും ഇന്നും ഞമ്മക്കന്നെല്ലേ
ല്ലേ സത്യം പറഞ്ഞത് അല്ലേ ഞമ്മള കാലത്ത് നമ്മുടെ ഉമ്മാരുടെ മീറ്റിങ്ങിന് പോയി
മീറ്റിങ്ങിനും പോരും ഇല്ല അതന്നെ
ക്ലാസ്സില് ഒന്നോ രണ്ടോ കുട്ടികളെ പാരന്റ്സ് വന്നിൽ വരും മീറ്റിംഗ്ങ്ങിനു അത്ര ഉള്ളൂ ഇപ്പത്തെ പേരെന്റ്സ്നാണ് ഫുള്ള് പണി നമ്മൾ ആദ്യക്കൊന്ന് എബിസിടി പഠിച്ച് വരണ്ട അവസ്ഥയിലാണ് വര്ന്നെ
അതെ അതെ അതെ ഇപ്പൊ ഞമ്മുക്കാണ് ഫുള് വർക്കും കാര്യങ്ങളൊക്കെ വരു പിന്നെ ഏതൊരു കാര്യം വിടുമ്പോളും അത് നമ്മളാണ് നമ്മള തലയിലാണത്
ആഹ് ചാർട്ട് വർക്കാണെങ്കിലും എ ഫോർ നമ്മുക്ക്ക്കോന്നരു ചാർട്ട് ഞാനിപ്പോ പിന്നെ എനിക്ക് ഹസ്ബന്ഡറ് പൊറത്തു വാണ് അപ്പൊ പിന്നെ എന്തായാലും മക്കളെ പെട്ടെന്ന് പറ ഓഡർ അപ്പെ ഇത് വാങ്ങിച്ചപ്പോന്നെ ചാർട്ട് പേപ്പും എ ഫോർഷീറ്റും എല്ലാ സാധനവും കൊണ്ടന്ന് വെച്ചിന് പെട്ടെന്ന് നമുക്ക് ഓടി പോകാൻ പറ്റും ല്ലോ ഇവിടന്ന് മക്കളെ ഇപ്പ മക്കളെ കൊണ്ട് അപ്പൊ ഒക്കെ കൊണ്ടന്ന് വെച്ചിക്കണ് അല്ലാണ്ട് ഇപ്പ ഇത് നടക്കൂല എന്നു ഇതന്നെ ഇനിപ്പോ ഡേയ്സ് ഡേസ് ഇങ്ങനെ വരും അയിന്റെ ഡ്രസ്സ് മാറ്റല് സാധന ഉണ്ടാക്കലും ഇണ്ടാക്കലും തന്നെആയിരിക്കും കൂടുതലായിട്ട് ഇണ്ടാവ ഒരു വിധത്തിന് കൊറച്ചൊക്കെ മ ആ വെച്ച്പിടിത്തിട്ടണ്ട് ഇപ്പ കണ്ടില്ലേ ഓരോ പ്രകൃതി ദുരന്തങ്ങള് എന്താണ് അവ അവസ്ഥകള് ഓരോ സ്ഥലത്തള്ളത് ഉം ഉരുൾപൊട്ടലും ഓ ന്റമ്മോ എന്തൊരു ചൂട് എന്തെയിരുന്നു പ്രാവശ്യം പിന്നെ ഞങ്ങള് ലാസ്റ്റ് ആയിരുന്നു ഞങ്ങള് പൊറത്തഇരുന്നേ ലാസ്റ്റ്ക്കാണ് ചൂടി ലാസ്റ്റിക്കാണ് ഞങ്ങൾ വന്നത് ഇവിടെ ഡങ്ങനെ എത്യേരം എനിക്ക് എന്തോ പോലെ അവിടുന്ന് അവിടെ കഴിഞ്ഞിട്ടില്ല ഞങ്ങൾ പോരുന്ന സമയത്ത് ഇവിടെ എത്തിയവിടെ ചൂടും എനിക്ക് വീടിന്റെ ഉള്ളിൽ ഇങ്ങട് കേറിക്ക് എനിക്ക് തല കറ- ങ്ങ് വേഗം റൂമിൽ പോയിട്ട് എ സി ഓണാക്കി അവിടെ ഇരുന്ന് കൊറച്ചേരം പിന്നെ അങ്ങനെ കൊറേ നേരം ഇ- ഇരുന്ന് ഇരുന്ന് ഇരുന്ന് അന്നത്തെ ദിവസം ഫുള്ളായിട്ട് ഒരു മന്തപ്പായിരുന്നു പിന്നെ പിന്നെ തറവാ- അന്ന് അവര് പറഞ്ഞു ഫുഡ് ഇണ്ടക്കണ്ട ഇങ്ങട്ട് പോന്നോളി പറഞ് പിന്നെ അങ്ങനെ അവിടെ - പോയി ഫുഡ് കഴിക്കായി പിന്നെവിടെ പിന്നെ ഒരാഴ്ച കഴിഞ്ഞേരം- മഴ പെയ്തിട്ടും അപ്പോഴേക്കിനാണ് പിന്നെ ഒരു സമാധാനയത്
അതെ ഈ പ്രവശ്യം ഈ പ്രാവശ്യം ഈ പ്രാവശ്യം നല്ല ചൂട് നമക്കൊക്കെ നല്ല തളർച്ചയും ക്ഷീണംക്കെ ഉണ്ട് ഒരു വീട്ടിലെ പണിയൊക്കെടുക്കാൻ ഭയങ്ക- ഭയങ്കരം ക്ഷീണം തന്നെ
ആഹ അതവിടെ നോക്കുന്നില്ലേ അതാണ് ഏറെ- ആഹ നോമ്പിന എന്നോട് എല്ലാരും പറഞ്ഞു ആ് ആഹ് എന്നോട് പറഞ്ഞ നോമ്പിന് നിങ്ങള് രക്ഷ- പെട്ടു പറഞ്ഞു പൊറത്തായണ്ട് നോമ്പിന് രക്ഷപ്പെട്ടു പറഞ്ഞു എല്ലാരും ഇവിടെ സഹിക്കുന്നില്ല പറയുന്നുണ്ട് വീട്ട എല്ലാ- പറഞ്ഞെ ഏതാലും പോ പിന്നെ നിന്ന അടെ കുറച്ചും ഒരു മഴ പെയ്തിട്ട് പോന്നാൽ മതി പറഞ് ചിരി പറയയുന്നെല്ലാരും പിന്നെ പിന്നെ അവിടത്തെ ഈ പ്രശ്- യുദ്ധവും കാര്യങ്ങളും പ്രശ്നങ്ങളും കാരണം പെട്ടന്ന് ഫ്ലൈറ്റ് കിട്ടിയ ഫ്ലൈറ്റെടു, - പോണ്ടോ പിന്നെ നാട്ടിൽ അങ്ങനെ പോരുകയും ചെയ്തു
അത് ശെരി ആ ഇപ്പൊ ഇപ്പൊ മഴ ഉണ്ടല്ലോല്ലേ ഇന്ന് ഇവിടെക്കെ നല്ല മഴയെന് രാവിലെ
കെണറിലൊക്കെ ഞങ്ങളത് മൂന്ന് റിംങ്ങ്ങമ്മ ഇങ്ങനെ നിക്കിരുന്നു വെള്ളം നമ്മള് മോട്ടർ ഇട്ട് കഴിഞ്ഞാൽ ല് രണ്ട് റിങ്ങൊക്കെമ്മ പോവും പിന്നെ അത് മൂന്ന്റിങ്ങൊക്കെമ്മ വരും ഇന്ന് നോക്കുമ്പോ കേണറു നറയായിക്കാണ്
നറയാറായി ശരി
കാണുമ്പോ തന്നൊരു സമാധാനം പിന്നെ മറ്റേത് ഇങ്ങനെ അടീന്ന് മറ്റേ ഇത് വെള്ളം എത്ര എടു- എടുത്ത് കഴിഞ്ഞാലും നല്ലെ തെളിഞ്ഞ വെള്ളായിരുന്നു ഇപ്പൊ ലാസ്റ്റ് അടിക്ക് എത്തുമ്പോ നമ്മള് വെള്ളം കുടിക്കാൻ പിടിച്ചിട്ട് അടിൽ ഇങ്ങനെ മട്ട് വരുന്നുണ്ട്
ആഹ് കലങ്ങി വരുന്ന
ആ കലങ്ങിയതിന ആ അപ്പൊ പിന്നെ കൊഴപ്പമില്ല ഇപ്പ വെള്ളം കൂടുന്നുണ്ട്
ആഹ ബരോബെ
വെള്ള ഇല്ലെങ്കിലുംക്കെല്ലേ മരങ്ങണ്ടോ ചോദിച്ചാല് എനിക്ക്ഈ ഫ്രൂട്ട്സ്ൊക്കെ ഭയങ്കര ഇഷ്ട്ട ഞങ്ങളെ ഇന്റർലോക്ക് ചെയ്യണ്ട സ്പേസ് കിട്ടയിരുന്നു അപ്പൊ നമുക്ക് അതിന ആവശ്യത്തി റംപൂട്ടാന് അതുപോലെ തന്നെ ചിക്കു- ഓറഞ്ച് പിന്നെ അതേപോലെ തന്നെ പിന്നെ ആപ്പിൾ ചാമ്പക്ക പ്ലാവ്, മാവ് ഇനത്തെ കൊറേ സദാ കൈങ്ങളല്ല ഒക്കെ പട്ടത് തെയ്യാലാട്ടോ അത്യാവശ്യം വെച്ചു പിടിപ്പിച്ചിട്ടുണ്ട് അപ്പൊ ഏതാലും ഇപ്പോ ഞങ്ങള് വീട് പണി നടക്കുന്ന സമയത്ത് തന്നെ പിടിപ്പിച്ചിരുന്നു അതുകൊണ്ട്ന്നെ ഇപ്പൊക്കെ ഇത് കിട്ടലെടുത്തി ആ് റംബൂട്ടൻ കഴിച്ചു ആ് ംബൂട്ടാ ആ റമ്പൂട്ടാ റമ്പൂട്ടൻ പ്രാവശ്യം അത്യാവശം നല്ല ഒരു അഞ്ചാറ് കിലോത്തിന്റെ അടുത്ത് കിട്ടി പിന്നെ ചിക്കു അ നല്ലോണം കഴിച്ചിട്ടുണ്ട്ഓറഞ്ച് എപ്പഴും ഉണ്ടാവും ചൈനീസ് ഓറഞ്ച് പക്ഷെ അത് ഒന്നിനും പറ്റില്ലല്ല വരുപുളിയണേ നമ്മള അത് ജ്യൂസ്- അതിന്റ നല്ല വലുത് ഉണ്ട് അത്ര വല്യ മെച്ചൊന്നുമല്ല പക്ഷെ കാണ നല്ല ഭംഗി എപ്പോഴും കായ ഉണ്ടാവും അങ്ങനെ ആയിട്ട് നിക്കണണ്ട് മറ്റേതൊക്കെ ചെറു പ്ലാവ്- അവിടെ എളുപ്പളാവും മാവും ഇതൊക്കെ കൂട്ടിരന്നേ വെച്ചതാണ് അപ്പൊ അതൊക്കെ ആവണള്ളു തൈുണ്ട് അത്യാവശ്യം വലുതായിട്ടുണ്ട് പി ഞാനന്ന് പറരുന്നത് രണ്ട് ദിവസംമായിട്ട് പതരുന്ന പരിപാടിയാണ് എന്റെ അടിയിലൊക്കെ കുറച്ച് ചണകപ്പൊടി, എല്ലുപൊടിയും, ഇതൊക്കെ കൊണ്ടുവന്നിട്ട് ഒക്കെ ഒന്ന് ഇട്ട കൊടുത്ത് സെറ്റ് ആയി അവിടെ ഡ്രാഗ ഫ്രൂട്ട് വലർത്തലുണ്ടോ നിങ്ങടാവിടെയും?
ഇ ഇല്ല ഇല്ല ഇവിടെ കണ്ടിട്ടില്ല അതെ
ഇല്ലല്ലേ ഞാന് ഞാൻ വെച്ചിക്കള് പക്ഷെ സാധാരണല്ല അത് നീണ്ട് നീണ്ടതായിട്ട് കാണ എന്റെ തോന്ന നിലത്തിന്ന് പൊന്തലല്ല നൽത്തിന്ന ഇങ്ങനെ കടന്ന ഇങ്ങനെ പട പറണ്ട്
ആ
ആ അപ്പൊത എന്ത് സംഭവംന്ന് എന കുറച്ച ഞാൻ എല്ലാരരോടും ചോദിച്ചു നോക്കുന്നേരെ ആരെങ്കിലും വീട്ടില് ചെയ്യ ചെയ്യണവര്ണ്ടെങ്കില് യൂട്യൂബ്ക്കെ നോക്കിയ നമ്മക്ക ഇതേപലെന്നെയ ാൻ ചെയ്േ പോലെ തന്നെയ ചെയ്യ പക്ഷെ ഇത് എന്തായിങ്കിലും നീണില്ല കുഞ്ഞു കുഞ്ഞു കുഞ്ഞു കുഞ്ഞ് കൊമ്പുക വന്നിട്ട് ഇങ്ങനെ നിക്കാ നെൽ തന്നെ
ഉം എനിക്ക് ഇതിനോട് ആദ്യന താല്പര്യം ഉണ്ടായിുന്നോ അപ്പൊ
ആ എനിക്കിഷ്ടാണ് എല്ല എനിക്കിഷ്ടണ് ഞാന് പച്ചക്കറിയൊന്നും ഞാൻ പൊ അങ്ങന വാങ്ങിക്കൂല നമുക്ക് വീട്ടക്ക് ആവശ്യംമുള്ളത് കുറച്ച് സ്ഥലണ ഉള്ളതെങ്കിൽ പോലും ഉള്ളടത്ത് ഇണ്ടാക്കും മുളക ആണെങ്കിലും മുളക് ചീര അങ്ങനത്തെ ഐറ്റംസോ അങ്ങനത്തെ പിന്നെപോലെ തക്കാളി, പയറ് തീച്ചക്ക അങ്ങനത്തെ ചരങ്ങ അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ നമ്മുക്ക്ന്നെണ്ട്
ഒ ഓ
പിന്നെ അധികം വീട്ടില ആരുല്ലോ ഞാനും രണ്ട മക്ക ആ ഞാൻ രണ്ട മക്ക മക്കളം തന്നെ ഉള്ളു വീട്ടില് അപ്പൊ പിന്നെ പച്ചക്കറി മാത്ര പച്ചക്കറി നൊട്ടുംക്കൂല കേട്ടോ ഞൻ എന്തെങ്കിലും ആ ഞാന എന്തെങ്കിലും ഒരു ദിവസം ഇത്തിരി ഒന്നെങ്കിൽ മുരിങ്ങയിലേ അല്ലെങ്കിൽ കുമ്പളത്തിന്റെലേ അല്ലെങ്കിൽ ചീരറേ എന്ത എ രക്കറി ഞാൻ ദിവസം കൂട്ടും ചെറുത മോനാണ് മോനും തന്നെ ചോറിൽ അടിച്ചു അടിച്ചിട്ടാണെങ്കിലും കൊടുക്കും
ആ ആ ശരി.
ങ്ങട്ട്ന്നങ്ങട്ട് മിക്സയിലോടെ കറക്കും ഇലക്കറികൾ എന്തൊക്കെ അണിച്ച അപ്പ പിന്നെ അങ്ങനെ അങ്ങട്ട് അങ്ങനെ കോരിക്ക കൊടുക്കും അല്ലാണ്ട് മക്കളൊന്നും കഴി ക്കൂല
കഴിക്കൂല ആ അതെ അതെന്നെ അവരറിയാതെ അങ്ങോട്ട് സെറ്റ് ആക്കൂല്ലേ
ചെല്ല് ആ ഒര് നമ്മള് ഈ ബുക് ഫുഡ് വെക്ക്ണ കാര്യത്തിതന്നൊള്ളൂ അവര് മോൾക്കും തന്നെ ആ പ്രായത്തിലൊക്കെ എല്ലാം കൊടുത്തീന്നു ഞാന് മക്കൾക്കാണെങ്കിലും ഞാന് അലുവ വടെ ക്യാരറ്റ് കഴിച്ചിട്ടും കെഴങ് കഴിച്ചിട്ടും അവരൊക്കെ കൊട് വന് വര് വല്തായിട്ടും അങ്ങനെ തന്നെ പക്ഷെ ഒര് ഓരായിട്ട് കയി ക്കണ സമയായി കഴിഞ്ഞാ പിന്നെ ഇതൊന്നും ഓര്ക്ക് വേണ്ടേരൂല്ല.
ആ ആ ആ അത് ശെരിയാമ് ഏകദേശം ഇന്ന് പിന്നെ ഇന്ന് വെള്ളിയാഴ്ച അല്ലാര്ന്നോ ന്ന് പിൻ
ആ ആഹ് ഞാന് ഇന്ന് കാക്കു ചൊയ്ച്ചങ്ങൾ സാ വെള്ളിയാഴ്ച ന്തേലും സ്പെഷ്യലാക്ക്ണതാ പ്പൊ പെരുന്നാള് കഴിഞ്ഞാര് ബീഫ് കണ്ടിട്ട് പ്രാന്ത് വരാ ആ മിഞ്ഞാ ആ മിഞ്ഞാന്ന് ഇവിടെെച്ചൊരു പരിപാടിയിണ്ടായ് മിഞ്ഞാന്നത്തെ നയിച്ചോറ് ഫ്രിഡ്ജില് കെടക്ക്ണിണ്ട്. ഞാനറഞ്ഞു ഏ ന്ന്ട്ട് വേണ്ടാറഞ്ഞു ഞാൻന്ന് അതേപോലെ തന്നെ മത്തന്റെ ഇലയെ ചെറുതായിട്ട് ഉപ്പേര്യാക്കേച്ച് പിന്നെ കൂന്തൽ ഇണ്ടാര്ന്നു മീന് അതും തന്നെ അങ്ങട് വെച്ച് പിന്നെ ഞാനും മോളായോണ്ട് കറിയൊന്നും വല്ലാണ്ട് ഇണ്ടാക്കീല്ല. ഓള് സ് സ്കൂളും പോയിരുന്നല്ലോ സ്‌കൂളിലും പോയിര്ന്നല്ലോ പിന്നെപ്പൊ ഞാനും ചെറുതും മാത്രല്ലേ ഉള്ളൂ. കറിയൊന്നും ആക്കീല്ല അങ്ങനെ
ആ ശരി ആ ആ ആ ഏതായാലും എന്താകട് ഓക്കെ ഓ ക്കെ ശരി